ഹ
ഹലോ ആഹ് സുഖം നി പറ
ഒന്നു അല്ല ഞാൻ വിചാരിച്ച ചുമ്മാ ഇരിന്നപ്പോ നിന്നെ ഒന്ന് വിളിക്കാന്ന്
നിനക്ക് എങ്ങനെ ഉണ്ട്
ആഹ് ഇങ്ങനൊക്കെ അങ് പോന്ന് ബോറടിക്കുവാടീ
അതെന്ത് വാ വീട്ടിൽ ആരും ഇല്ലേ ആഹ് ഫോണൊന്നൊന്നും കണ്ടില്ലേ
ഓ റിൽസ് ഇത്രൊക്കെ കാണും എല്ലാം ഇന്ന് കണ്ടാലും അങ്ങ് മടുപ്പല്ലയോ
ഡിപ്രഷനാണോ
ഓ ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റില്ല ഡിപ്രഷനാണോന്ന് ചോദിച്ചാ അറിയില്ല
എന്തോ ഒന്ന്
പിന്നെ നിന്നെ ഇല്ല അഞ്ചിലങ്ങനെ വിളിച്ചരുന്നോ ബർത്ത്ഡേക്ക് അല്ലന്ന് കാര്യ പറഞ്ഞോ
ആഹ് വിളിച്ചാരുന്നു ആഹ് പോണംന്ന് ഇങ്ങനെ വിചാരിച്ചോ വിളിച്ചേ അല്ലയോ
ആഹ് എന്നെയും വിളിച്ചു എന്നെയ രണ്ടു ദിവസം ആയി വിളിച്ചിട്ട് ഞാൻ നിന്നോട് പറയാനങ്ങ് വിട്ടുപോയി നിന്നെ എപ്പോഴാണ് വിളിച്ചോള്ള അതോ
ഇന്ന് രാവിലെ
ആഹ് എന്നെ രണ്ടു ദിവസായി വിളിച്ചിട്ട് നിന്നെ അങ്ങ നിന്നെ വിളിക്കണന്ന് പറഞ്ഞായിന്ന് ഞാൻ പിന്നെ വിട്ടു പോയി നിന്നോട് പറയാ എന്നെ വിളിച്ച കാര്യം
ആഹ് ഇന്ന് വിളിച്ച് ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു വലിയ ഗ്രാൻറ്റ് ആയിട്ടണ്ടൊക്കെയ ഏതോ ഒരു ഹോട്ടലിൽ ഒക്കെ ഇതെടുത്തിട്ടാ ഹാളൊക്കെ ബുക്ക് ചെയ്തിട്ട്
ഇത് ഒക്കെ എന്തത്തിന്റെ കൂന്തളിപ്പാണോ ആവോ
ഉം ഉം കുന്തളിപ്പോ അവരുടെ ബർത്ഡേ അവർക്ക് ഇഷ്ടമുള്ള രീതിൽ അഗ്രഹിച്ച ആഘോഷിക്കന്ന
പ്രായം യൊക്കെ ചെയ്യൻ ഇത്രയും ചെറിയൊരു ഫംഗ്ഷൻ ആണ് നമകുറച്ചു ഇതിന് നമ്മൾ എന്തോ വേടിച്ചോണ്ട് കൊടുക്കുന്നേ
ചെറുതായാല്ലും വലുതായാലും ന മുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് കയിമ്മേ കൊടുക്ക എന്ത് വാങ്ങും
ഒന്നു അറിയില്ല ആഹ് വി ഐ പി ഫംഗ്ഷൻ പോലെ
അവര് കൊറച്ച് റിച്ച് ആണ്
അല്ല ഞാൻ ഉദ്ദേശിച്ച വി ഐ പി കൾ അങ്ങണ ഒക്കെ ഉണ്ടോന്ന് വെച്ച വലിയ
ആഹ് വൈകുന്നേരം അങ്ങാണ്ടല്ലയോ
ആഹ് എല്ലാരേും വിളിച്ചിട്ടുണ്ട് അങ്ങന നമ്മളയിട്ട് വലിയടുപ്പ ഇല്ലേ
ശോ വിളിക്കണ്ടായിരുന്നു തോന്നുന്നു
നിനക്ക് എന്ത് പോകാനുള്ള ബുദ്ധിമുട്ടാണോ
ആഹ് ഇത് വൈകുന്നേരക്കെ ആകുമ്പ തിരക്ക് പിടിച്ച് അങ്ങ് ചെല്ലുമ്പോ തന്നെ ഒരു സമയാവും പിന്നെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വീട്ടിൽ വരുമ്പോൾ തന്നെ വേറൊരു സമയവും
എന്നായിരുന്നു
ഇരുപത്തി ആറാം തീയതിന്നണ്ടല്ലയോ
ആഹ്
ഉം എനിക്കറിയത്തില്ല ഇനി എന്തോ വേടിക്കോന്നുള്ളതാണ് അടുത്തത് ഷെയർ ചെയ്യാനന് അതിന് സപ്പറേറ്റ് ചെയ്യാനും മേടിക്കാൻ എനിക്ക് സാധനം ഇല്ല
സാധനം ഇല്ലയോ അത് തപ്പി പിടിച്ച് എടുക്കണം കാണുമ്പ എന്തങ്കിലും ഇഷ്ടം തോന്നുന്നല്ലേ
എന്തുവാ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുന്നേന്ന് ആലോചിക്ക്യാ. കൊച്ചു പിള്ളാരൊന്നും അല്ലല്ലോ.
എന്തെങ്കിലും സമയ ഉണ്ടല്ലോ കുറച്ച് ദിവസം ഉണ്ടല്ലോ.
ഉം ഇപ്പഴേ ആലോയ്ചെങ്കിലേ അന്നേരമങ്കിലും വല്ലൊ ഒക്കെ നടക്കത്തുള്ളൂ. എന്തോ ആവുവോ ആവോ
ഉ
നിന്റെ മനസ്സി വല്ല പ്ലാനുണ്ടോ?
എന്തുവാ ഗിഫ്റ്റ് എന്തെങ്കിലും കടേല് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലയോ ഒരാക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പ്ലാനായിട്ടൊന്നും ഇല്ല എന്തോ പ്ലാൻ ചെയ്യുന്നെ.
ഇപ്പൊ അവരിപ്പോ ഒരു കടേ ചെന്നാ ചോയിക്കും എന്താ നിങ്ങള് കൊടു ക്കാനുദ്ദേശിക്കുന്നേ. ഓഹ് നീയെൻ്റെടുത്ത് തിരിച്ച് ചോദിക്കുവാന്നോ ടി. ഞാൻ ഒരു പറയുമ്പോ നീ എനിക്ക് തിരിച്ച് മറുപടിയായിട്ട് ചോദ്യം പോലെ ചോദിക്കുവാന്ന്.
പോയിട്ട് പറയണം ബർത്ത്ഡേ ഗിഫ്റ്റ്, അപ്പൊ അവര് അവിടുത്തെ കളക്ഷൻസ് സ് കാണിക്കുവല്ലോ. അതിലെന്തോങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കി അത് വാങ്ങിക്കണം അല്ലെങ്കി അടുത്ത കടേ കേറണം.
ഇതെന്ത് കണ്ട കടം മൊത്തം കേറിയിറങ്ങി നേർച്ച വല്ലോം ഉണ്ടോ കേറിയിറങ്ങിക്കോളാന്നെ.
പിന്നേ ഇഷ്ടപ്പെട്ട സാനം നല്ല സാനം കിട്ടണ്ടേ.
നല്ല സാനത്തിനൊക്കെ നല്ല റി ച്ച് പൈസയും കൊടുക്കേണ്ടി വരും കേട്ടോ. ഉം. ഷെയറിങ്ങേ എല്ലാം നടക്കത്തൊള്ളൂ.
ആഹാ അതിനാണ് മോളിപ്പോ വിളിച്ചത്.
ഞാനയ്നൊന്നു അല്ല. അല്ലെങ്കി ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തോളാ നീയു ഒറ്റക്ക് കൊടുത്തോടേ ശരിയെടേ ഓക്കെടെ. ബായ് ഏയാക്ക് പിന്നങ് പുളി
ഞാനല്ലേ ഇയാളല്ലേ പറഞ്ഞെ ഷെയറേ നടക്കത്തൊള്ളൂ. ഉഹും
ഞാൻ നിന്നെ ഞാനല്ലാതെ വിളിച്ചയാ നിന്നെ. നിന്നെ വിളിച്ചോന്നറിയാൻ വേണ്ടീട്ട് വിളിച്ചതാ. എന്നിട്ടല്ലെ നീയല്ലേ ചോയിച്ചെ എങ്ങനെ ഷെയറാണോ അല്ലയോന്നൊക്കെ നീ ഒറങ്ങുവാണോടി?
കെടന്നതായിരുന്നു.
ആഹ് കൊള്ളാ എന്തായാലും.
എന്ത് ഇ സമയത്ത് ഒറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഉച്ചയുറക്കം
ഇയാക്ക് നേരത്തെ ല്ലേ പറഞ്ഞെ കുറച്ചേരം കൂടെ ഒന്ന് ഉറങ്ങുന്നെ എന്ത്.
ഏയ് എനിക്കിങ്ങനെ ഉച്ചക്കൊന്നും ഉറക്കൊന്നും ശരിയാവത്തില്ല
ഒഹ് രാത്രി ഉറക്കവാ രാത്രിയല്ല ഏഴര എട്ടര ഒമ്പതര വരെ രാവിലെ അല്ലയോ
ഹും അതെ. അതൊക്കെ ഇവടെ പറയുന്നെൻ്റെ ആവശ്യം
ഇയാളെന്നെ കളിയാക്കിയതല്ലേ അപ്പൊ ഞാൻ തിരിച്ചൊരണ്ണം തന്നതാ.
ഓഹ് ശരി പിന്നെ, പിന്നെ എന്തുണ്ട്? ആഹ്. പിന്നെ സുഖം. ആഹ് അന്നേരം പോണം ണല്ലോ അല്ലിയോ. ആഹ് ഓക്കെ നമ്മളു ആയ്ട്ട് അത്ര കണക്ഷൻ ഇല്ലല്ലോ ഞാൻ അതിന്റെ പേരി ചോദിച്ച
എല്ലാരെയും വിളിച്ച കൂട്ടത്തി നമ്മളെയും വിളിച്ചു നല്ല രീതിൽ ക്ലാസ് ഫുൾ വിളിച്ച് ട്ട്ണ്ട്. നല്ല ചിലവുള്ള പരിപാടിയാ.
ഉം അവർക്ക് കൊറച്ചെന്തേങ്കിലും കൊടുത്താതി. ബാക്കി ഉള്ളവരെടന്ന് ഓട്ണ്ട്.
അവർക്ക് കൊറച്ചോ പിന്നെ
എന്തായാലും കൊള്ളാ
ഉം
ഇന്നാന് ഞാന എങ്ങാണ്ട് കാണുന്ന തോന്ന്ന്നെ എനിക്ക് ഓർമ്മ തലേ തലേന്നങ്ങണാ പറയാ
ആ പിന്നെ പൈസ ആയേനും
അതൊക്കെ നമ്മടെ അക്കൗണ്ടിന്നാ പോവുന്നെ
അപ്പോ ഏളായിരം അടച്ചോ
ഒറിച്ചും പിച്ചതന്ത അതൊന്നും നമ്മള് തെറ്റില്ല എന്നാലും നമ്മള് സ്വന്തം പൈസ കൈയിന്ന് എറക്കണം.
പൈസ നന്തോട്ടൊക്കെ ഉണ്ടോ
ആരെങ്കിലൊക്കെ തെരുന്നത് വല്ലൊ ഒക്കെ
അടിച്ചു മാറ്റുന്നത് അത് തന്നെ പറ.
ആ ഇത് മാറ്റലൊന്നുല്ല. അല്ലാണ്ട് ഇപ്പ ഇപ്പ നമ്മക്ക്പ്പോ കോളേജി ഫീസ് വല്ലൊം അടക്കണമെങ്കിലേ ഞാൻ പയ്യ അയ്യായിരം രൂവ ആണെങ്കി അപ്പോത്തേക്ക് എനിക്ക് ആറായിരം രൂവ ഇട്ട് തരും ഫാദർ. ഫാദറച്ചൻ.
ആയിരം രൂവ ടിപ്പ്
ഇപ്പായിട്ടല്ല അന്ന് വെച്ച കഴിഞ്ഞാ നമ്മ അല്ലറ ചില്ലറ നമ്മടെ ചെലവിന് പിന്നെ എടക്കുടക്ക ഇങ്ങെനെ ഇട്ടേരും നമ്മുടെ ചെലവിന് ഇങ്ങനെ ചെലവിന് വേണ്ടിട്ട് ഇങ്ങനെ ചോദിക്കരുത് ന്ന്‌ വെച്ചിട്ട്. ഇങ്ങനെ ഇട്ട് തരുന്ന അവർക്ക് ലാഹം അല്ലെങ്കിൽ ഞാൻ ചെന്ന് ചോയിച്ചു ചോദിച്ച ആയിരം ന പതിനായിര ആയാലും തീരത്തില്ല
ചെയ്യു അല്ലേ
സേവ് ചെയ്യുന്നത് എന്ത ഇങ്ങനെ കിടക്കും കിടക്കുമ്പോ വെഷക് അപ്പോവാണെങ്കി എല്ല കടേലും പോയി ഗൂഗിൾ പേ ചെയ് സാനം മേടിക്കും.
എത്ര രൂവയുടെ ബഡ്ജറ്റാ നീ ഉദ്ദേശിക്കുന്നെ സാധനം
അത് കടേന്ന് നല്ല അറിയത്തൊള്ളൂ നമുക്ക്. ക്ക എങ്ങനെ അറിയുന്നേ ഞാന അത്രയാ നോക്കിയ പത്തി രണ്ടായിരം രൂവ ഒക്ക കൊണ്ട് ഉണ്ട് ആ അപ്പ ഇങ്ങനെ ഇച്ചണ്ടായെ ഞാ റിച്ചാന്ന് ഞാൻ പറഞ്ഞി ഞാൻ പറഞ്ഞ് ഇനിക്കിങ്ങനെ ചെലവിന് തെരുന്ന പൈസയാണ് ഞാാനിങ്ങനെ വെ അത് ഇതേ പോലെയുള്ള കൊറേമാര് കാര്ണം. കൊറേ അധിക ചെലവ് വന്നിട്ട് പോവും. പിന്നെ എനിക്ക ഇവിടെ വീട്ടി
നീ എന്നേയും കൂടെ ഉദ്ദേശിച്ചാന്നോ പറഞ്ഞേ
ആ നിന്റെ എന്തിനെയാ ഉദ്ദേശിക്കുന്നത് നിങ്ങക്ക് അനെ ഒന്നും മേടിച്ചൊന്നില്ലല്ലോ
എനിക്ക് എന്തെനാ നീ തന്നെ പറയോ
ആ പിന്നെ നീ പോയി ഇന്നട്ട് ഇത് അത് ക്ലാസ്ൽ വെച്ച് കണ്ടാൽ പോലും മിണ്ടാത്ത കൊറേ എണ്ണോ ഇപ്പൊ പറയുന്നെ പിന്നെ മോന്തക്ക് നോക്കണ്ടേ
എന്തെങ്കിലും കാര്യം പറയാം
എന്തായാലും ഫോണൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് അല്ല മെസ്സേജ് ല്ലതി നോ ഞാൻ അത് എടുത്ത ചെയ പോന്നും ചെയ്ത് ഇല്ല ഏഹ് മേലെ നോക്ക് ഇപ്പം ഉം ടൈപ്പെയ്തിട്ടേക്കാ ആഹ് ഞാൻ റെട്ടിക്ക് ഏഹ് ബ്ലൂടിക്ക് മാറ്റിയിടും എനിക്കറിയാ ഇത് പോലെയുള്ള സാനങ്ങളൊക്കെ എന്തേലു അത്യാവശ്യം അല്ലെങ്കി എന്തെങ്കിലും പണികള് ക്കാണ് വിളിക്ക്യാറ് ഒരിക്കലും കോണ്ടാക്റ്റില്ലാത്ത സാനങ്ങളൊക്കെ
ഉം ഉം
പിന്നെ കാര്യം പറഞ്ഞ് എനിക്ക്യ് അറിയത്തില്ലാര്ന്നു കേട്ടോ എനിക്ക്യ് ഇവള്ടെ നമ്പർ എനിക്ക്യ് അറിയ ത്തില്ലാര്ന്നു ഞാൻ അല്ലെങ്കി എട്ക്കത്തില്ലാരുന്നു
ഞാൻ നിന്റെ കാര്യല്ല കൊച്ചിന്റെ കാര്യം ആലോയ്ചിട്ടാ കഷ്ടം പറ്ഞ്ഞെ
ആഹ് അതാ ഞാൻ പറ്ഞ്ഞെ
എന്തൊരു മനസ്സാടെയിത്
പിന്നെ നിനക്ക് നിന്റെ വീട്ടുകാര് പൈസ തരെ എനിക്ക്യ് ഞാൻ എന്റെ ചെലവിനാത്ത് നിന്ന് വേണം എട്ക്കാൻ എനിക്ക്യ് പിന്നാണങ്കി അയച്ച് ക്രീം ആയാല് എനിക്ക് കൊച്ചുതീറ്റിക്കുള്ള സാധനങ്ങക്ക് ഞാൻ പിന്നെ ആ വിശപ്പെല്ലാം ഞാൻ അടക്കി ഇങ്ങനെ ഇരിക്കണം
എത്ര വയസുണ്ട്
ആഹ് അതൊന്നും അതിനൊന്നും പ്രസക്തിയില്ല മകളേ ആഹ് നീ ചുരുക്ക ത്ത് നീ കാര്യം പറ ഇപ്പൊ എന്തോ വാങ്ങി എന്തോ വേടിക്കും അതിന്റെ ഉള്ളു അതേ വെക്കൂ ഞാന്
കൊഴപ്പവില്ലാന്നൊക്കെ പറ്
ഞാനത് നിനക്ക് ഓക്കെ ആണെങ്കിൽന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പ നീ സമ്മയ്ക്കാതെ പിന്നേ ഞാനൂടെ ഞാനൂടെല്ലേ ഉള്ളൂ എന്നാല് എനിക്ക് പിന്നെ സമ്മയ്ച്ചല്ലേ പറ്റൂ അങ്ങന ഞാൻ പറഞ്ഞു മാക്സിമം രണ്ടായിരം രൂപയ്ക്ക് യ്ക്കകത്ത്
ല്ല ആയിരംണ്ട് ഒന്നെങ്കില് ബർത്ത്ഡേ അല്ലേ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്ക് അല്ലെങ്കില എന്തെങ്കിലും ഗിഫ്‌റ്റ് വാങ്ങിക്കാം
നോക്കട്ട്
ട്ടുവായിരിക്കും
ഉം ഈ ഈ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് അവക്ക് പിടിക്കോ പിടിക്കോന്നൊക്കെ ആർക്കറിയാം പിന്നെ നാളെ ചെന്ന്
അല്ല നമ്മള് നമ്മളെ വിളിച് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് ണോലോ കൊടുക്കാൻ
ഉം എന്തെങ്കിലും ആവട്ടെ അതിന് നമ്മള ആദ്യമേ ചെയ്യണം ഡ്രെസാന്നൊറപ്പിച്ചെങ്കി അവിടെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ കേറാം അല്ലാതെ എന്തെങ്കിലും എന്നും‌ പറഞ്ഞ് നേരെ ഏതെങ്കിലും കടേ ചെന്ന് കേറാൻ പറ്റ്
അതാ ഞാൻ പറഞ ഇ ഏതെങ്കിലും കൂടുതൽ ആലോചനോ
ഓക്കേടാ ഞാൻ വിളിച്ചേക്കന്ന
ആഹ് ശരി